എന്ന
കേൾക്കുന്നുണ്ടോ
എനിക്ക് കേൾക്കാം
ആഹ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ
കേൾക്കാം കേൾക്കാം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം സുഖം അവിടോ
ഇവിടെയും സുഖായിട്ടിരിക്കുന്നു ഇന്ന് വലുതായിട്ടില്ലായിരുന്നു മഴ എന്നാലും വെയിലും ഉണ്ട് അങ്ങനെരു കാലാവസ്ഥയായിരുന്നു
അതെയല്ലേ ഇപ്പൊ എല്ലാടും പനിയാണ്
ആഹ് പനിയാണ് അവിടെയും പനിയണോ
ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പനിയായിരുന്നു എനിക്കും ചെറിയൊരു പനിയുടെ ആരംഭം വന്നെങ്കിലും വലുതായിട്ട് ട്ട് വന്നില്ല
ആണോ എനിക്ക് ഇന്നിപ്പം തലവേദനയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി പണിക്കാന്നാണോ എന്തോന്ന് അറിയാൻ വയ്യ
അത് ഓരോത്തര്ട്ത്താണെങ്കി പല പല അസുഖങ്ങളും കണ്ടുപിടിച്ചോണ്ടിരി
കണ്ടു പിടിചോണ്ടിരിയ്ക്കുന്നു അതെ അതെ മൂന്നോ നാലോ ഇനോ അങ്ങാണ്ട് പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്
അതെ അതെ ഇതെങ്ങനെ അവസാനിക്കും എനിക്ക് അത് അറിഞ്ഞൂടാ നമുക്ക് എത്ര എത്ര സൂക്ഷിച്ചാലും നമുക്ക് വെരണ്ട
ആഹ് നമുക്ക് വരും വരും ഒന്നാമത്തെ കാര്യം നമ്മൾ പൊതുഗതാഗത്തിലല്ലയോ യാത്ര ചെയ്യുന്നേ
അതെ തീർച്ചയായും
ആഹ് അന്നേരം പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്നവര് തുമ്മീം അല്ലെങ്കി പനീയൊള്ളോവരുവായിട്ട് സമ്പർ ക്കത്തിലൊക്കെ വരുന്നവരാണെങ്കില് എന്തായാലും ഈ അണുക്കൾ കൂടെ കാണുവല്ലോ
അതെ ഇങ്ങനെ അണുക്കൾ പകരുന്ന അണുക്കളാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ പകരേം ചെയ്യും
പകരേം ചെയ്യും അന്നേരം പിന്നെ നമ്മള് അടുത്തിരിക്കുന്നവരോട് നമ്മള് തുമ്മുമ്പം മാസ്ക് ഉപയോഗിക്കണം എന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ലേ എവിടുത്തുള്ളവരാന്ന് പോലും നമുക്ക് അഞ്ഞുകൂടാ
അതെ തീർച്ചയായും അപ്പൊ നമ്മള് സ്വയം ജാഗ്രതയിലൂടെ നമ്മള് മാസ്ക്ക് ഒക്കെ ധരിച്ച് വേണം നമ്മൾ ഇനി യാ യാത്രയൊക്കെ ചെയ്യാൻ
യാത്രയ്യാൻ പക്ഷെ എത്രൊക്കെ ചെയ്താലും വരും
അതെ തീർച്ചയായും ആഹ് അതെ അതെ ഈ പകർച്ച വ്യാദി ആകുമ്പോ എല്ലായിടത്തും അങ്ങ്
ആഹ് പകരുവല്ലൊ നമ്മള് തൊടിയെം പിടിക്ക്യം ഒക്കെ ചെയ്യുന്നിടത്തും എല്ലാം ഇത് തന്നെ
അതെ നമ്മളെപ്പെഴും നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാനും പറ്റത്തില്ല
പറ്റത്തില്ല ഇല്ല ഇല്ല പിന്നെ നമ്മളിങ്ങനെ ഈ മാസ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആളുകളെല്ലാം നമ്മളെ ഒന്ന് രൂക്ഷവായിട്ട് നോക്യേം ചെയ്യും
അത് ഇപ്പം ആരും അങ്ങനെ മാസ്ക് ഉപയോഗിക്കുന്നില്ല ഞാന്
ഇല്ല
ഞാനിന്നലെ തന്നെ ഞാൻ മാസ്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ബസിൽ യാത്ര ചെയ്ത് അ പ്പൊ എല്ലാവരും എന്നെയിങ്ങ് ശ്രദ്ധിക്കുവ എല്ലാര്ടിം വിചാരം എനിയ്ക്ക് എന്തോ വല്യെ അസുഖം ആണ്
ആണ് ആഹ് അത അത നമ്മുടെ അങ്ങ് ഒരുമാതിരി നോക്കും എല്ലാരും
അതെ അതെ അതേ സമയം ഞാനാ അഹ് ഇന്നലെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന സമയത്ത് എന്റെ അപ്പർത്തിര്ന്ന കുട്ടി ആ കുട്ടിക്ക് തീരെ വയ്യ ഭയങ്കര ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് മൂക്ക് ഒലിച്ചോണ്ടേ ഇരി ക്യുവാ ആ കൊച് കൊച്ചാണെങ്കി അങ്ങനെ മൂക്ക് ഇങ്ങനെ വലിക്ക്യുന്നുണ്ട് ഭയങ്ക ബുദ്ധിമുട്ട് നമുക്കത് കാണുമ്പോ തന്നെ അറിയാം തിനാണെങ്കിൽ ഒട്ടും വയ്യ പക്ഷെ അത് എന്നാ അത് ഫോണില് നോക്കിക്കൊണ്ടിരിക്കുവ മാസ്കുഇട്ടി ട്ടില്ല ഒന്നുവില്ല തുമ്മേം ചൊമക്കേം
ഒക്കെ ചെയ്യുന്നു ആഹ് ഒരു പൊതുവായിട്ടുള്ള സമൂഹത്തിലാണേ വന്നിരിക്കുന്നതും
അതെ എത്ര പേരായിരിക്കുന്നത് കുഞ്ഞു കുട്ടം മുതൽ ഒരുപാട് പ്രായമുള്ളവര് ഇരിക്ക്യുന്നൊരു സ് സ്ഥലവാണത്
അതെ അതെ ഏഹ് പിന്നെ നമുക്ക് കൊറോണയും ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്തെയ് നമ്മള് കൂടുതല് മാസ് ക്കോള് ഉയോഗിച്ചോണ്ട് നമുക്ക് അധികം വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ശ്രദ്ധി
അതെ അതെ ആന്ന് ആന്ന് തീർച്ചയായും
ആഹ് കൊറോണ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന് മാറി അതിനു ശേഷം അല്ലാതെ പിന്നെ നമുക്ക് സ്ഥിരം വരുന്ന ഈ മൂന്നു നാല് ആഴ്ചൊക്കെ കൂടുമ്പോൾ വരുന്ന പനികളൊക്കെ കൊറവായിരുന്നു
ആന്ന് ആന്ന് ആ ഒരു സമയത്ത് പനികളൊക്കെ സാധാ പനികളൊന്നും ഇല്ലായിരുന്നു
ഇല്ല ഇല്ല ഇല്ല ഇതൊക്കെ തന്നെ ഒള്ളായിരുന്നു
എനിക്കന്ന് ഇപ്പ ഇപ്പഴാ തോന്നുന്നു പിന്നെയും ഒരു ഓരോരോ പനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്
ആഹ് ആഹ് അതെ അതെ പിന്നെയും പല എനത്തിലൊക്കെ ഉള്ളത് ആ സമയത്തെ കൂട്ട് വീണ്ടും ഇങ്ങനെ വന്നു
ആഹ് ഇപ്പം കൂടുതല് ഈ ഭക്ഷണം ത്തിൽ നിന്നൊക്കെ ഒരുപാട് ആ സു സുഖങ്ങളൊണ്ടാവുന്നുണ്ട്
ആഹ് അതെ ഈ ശുദ്ധമില്ലാത്ത വെള്ളവൊക്കെ ഉപയോഗിക്കുന്നതും കാരണം വൊക്കേയ്
അതെ അതെ അശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾള് വൃത്തിഹീനമായിട്ടൊക്കെ ഉണ്ടാക്കുന്നുന്നത് ഓരോരുത്തര് അങ്ങനെ അതിൽ നിന്ന് ആൾക്കാര് കൂടുതലും പൊറത്തു നിന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും കൂടുതല് കഴിക്കുന്നതും അപ്പം നോക്കുമ്പം വൃത്തിഹീനമായ സ്ഥലം നമ്മള് കാണുന്നില്ലല്ലോ അടുക്കള ആരും പോയി നോക്ക്‌ന്നില്ല അത് വൃത്തിയാണോ അല്ലയോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മള് പോയി കഴിക്കുന്നു കഴിക്കുമ്പം ഭക്ഷണം രുചിയുണ്ട് ആഹ് ശരി കൊള്ളാം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളത് പോയി പരിശോധിക്കുന്നില്ല നോക്കുന്നില്ല അങ്ങനെ ഒരുപാട് അണുക്കൾ അതിലുണ്ട്
ഉണ്ടാവുന്നുണ്ട് ഓ ഹോ
ഇതെല്ലാം കഴിക്കുവാ
ആഹ് പിന്നെ ഇതേപോലെ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ കടകളിലൊന്നും നമ് ക്ക്ങ്ങനെ അടുക്കള കാണാനായിട്ട് പറ്റത്തില്ലേ പക്ഷെ ഞാൻ സിറ്റിയിലോട്ട് പോയപ്പഴത്തേക്ക് വല്യൊരു കടേ കേറിയാര്ന്ന് അവിടെ എങ്ങനാന്ന് വെച്ചാല് നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നത് കാണാനായിട്ട് പറ്റും അതിറെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ ഇരിക്കുന്നതും
ആഹ് ഹാ
ആ അതായത് അബദ്ധിന്റെ അടുക്കളയിൽ എന്തോ നടക്കുന്ന എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും വൃ ത്തി ഉണ്ടോ എങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് ആ ഗ്ലാസ ഗ്ലാസ എന്നാല് ഇങ്ങനെ മൂടി കെട്ടി കിടക്കുന്ന ഗ്ലാസ് അല്ല നല്ല ക്ലീൻ ആയിട്ടുള്ളത്
ആ ഹ
ആ അതൊക്കെ ഒരു നല്ല സംഭവങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്
ഉള്ള എല്ലാ കടകളും അതുപോലെ തുറസായ ആഹ് ന നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുന്നുന്നത് നല്ലതായിരിക്കും
നല്ല ആയിരിക്കും അതേപോലെ ഈ ഇടക്ക് വാർത്തയിൽ കണ്ടതാ നമ്മളിങ്ങനെ ഏതോ ഒരു കടകളില് ഈ ഉദ്യോഗസ്ഥര് അടുക്കളെ കയറി പരിശോധിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഷിഗല്ല ഉണ്ടല്ലോ ഷിഗല്ല അത് ഒണ്ട ആ അതുണ്ടാക്കുന്ന അണുക്കള് ഈ ആഹാരത്തിൽ നിന്ന് കണ്ടുപിടിച്ചു ഈ ആഹാരത്തിന്ന് കണ്ടുപിടിച്ചു ഇവര് കട അടയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ ആൾക്കാര് ഈ ഉദ്യോഗസ്ഥരെ എടുത്ത് മർദ്ദിക്കുന്നു
ആ ഹ
ആഹ് അങ്ങനൊന്ന് ഞാനിങ്ങനെ കണ്ടായിരുന്നു
ഇപ്പ എല്ലാടും അത ഈ പ്രാണികളിലൂടെ ക്കെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ പകരുന്നുണ്ട്
ഈ ഈച്ചയും കൂടുതല ഇപ്പോഴൊക്കൊണെങ്കിൽ
ആന്ന് ആന്ന് തീർച്ചയായും ഈച്ച ഭയങ്കര കൂടുതൽ അത് ഭയങ്കര അസുഖങ്ങൾ ഉണ്ടാ കുന്നേ ഒരു വല്യയ ഒരു കാരണം ഈച്ചയിൽ നിന്നാണ്
ആഹ് പക്ഷെ നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പൊ ഈച്ച കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഈ സമയമാ യോണ്ടായിരിക്കാം
അതെ മഴക്കാലമാവുമ്പോൾ ഈച്ചയുടെ ഒരു അതിപ്രസരമാണ്
അതെ അതെ നമ്മൾ എത്രൊക്കെ വൃത്തിയാക്കി ഇട്ടാലും എത്രൊക്കെ വൃത്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഈച്ചയാണങ്ങ് എവിടെ നോക്കിയാലും ഈച്ചയാ
അതെ അതെ തീർച്ചയായും ഈച്ച ഭയങ്കര ഒരു ശൈല്യം ഇപ്പൊ എല്ലായിടത്തും ഈച്ചക്കണി വെ അല്ലാതയും കൊല്ലുന്നുണ്ട് എന്നാൽ പോലും അത് വർധിക്കുന്നതല്ലാതെ
ഓ നമ്മള് നമ്മള് രണ്ടെണ്ണത്തെ കൊല്ലുമ്പോഴത്തേക്ക് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അത് ഇരുപതെണ്ണമായിട്ടാണ് കാണുന്നത്
ആന്ന് ആന്ന് ആന്ന്
ഉം നമുക്ക് എണ്ണം പോലും
ഇവിടെ എത്ര ഈച്ചക്കണി മേടിക്കുന്നന്ന്റിയാവോ സ്ഥിരം എപ്പഴും എല്ലായിടും വെച്ചേക്കും കാരണം നമുക്കൊരു ബുദ്ധിമുട്ടന്ന് പറഞ്ഞ ആഹാര സാധനങ്ങളിൽ ഇത് വന്നിരി ക്കുമ്പൊള്ളരു ബുദ്ധിമുട്ടാണ് അല്ലാതെ നമുക്ക് ഇതിനെ കൊല്ലണം എ ന്ന് ഉള്ള ഒരു ഇതൊന്നും ഇല്ല പക്ഷെ ഇതിങ്ങനെ ഉം അതെ അതെ അടുക്കളയിലൊക്കെ വന്നിരിക്കുമ്പോ നമുക്കതൊരു ബുദ്ധിമു ട്ട് കഴിക്കാനിരിക്കുന്ന കഴിക്കുന്ന പാത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്നു അങ്ങനെ പല അസുഖങ്ങളും വല്ല ഇപ്പ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടല്ല അല്ലാതത് കൊല്ലാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചാവണം എന്ന് വിചാരിച്ചിട്ടല്ല.
അല്ല അല്ല നമ്മളിങ്ങനെ ഉപ നമ്മളെ ഒരു രീതിയിൽ ഉപദ്രവിക്കാത്ത ഒരാളെ നമ്മൾ ഉപദ്ര വിക്കണ്ട കാര്യം ഇല്ല
ഇല്ല തീർച്ചയായും അതെ അതെ അത് അത് അറി അറിഞ്ഞു പോലും ഇല്ല പോലും അത് വന്നിരിക്കുമ്പഴാണ് ഈ അസുഖം ഉണ്ടാവുന്നത്.
അതെതെ ഇതേപോലെ വൃത്തിഹീനായ പല സ്ഥലത്തും പോയിരുന്നിട്ട് ഈ അണുക്കൾ അതിന്റെ ദേഹത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അത് പിന്നീട് നമ്മുടെ ശരിരം നമ്മള് കഴിക്കുന്ന ആഹാരത്തി വന്ന് കൊടയോ കൊടയൊന്നും വേണ്ട അടുത്തൊന്ന് വന്ന് ഇരുന്നാൽ മതി ഇരിക്കും- അപ്പഴത്തേക്ക് ഇത് ശരീരത്തെ പറ്റിപ്പിടിച്ചത് നമ്മുടെ ഭക്ഷണത്തിലാവും ആ ഭക്ഷണം നമ്മള് കഴിക്കുകയും ചെയ്യും.
അതെ
അതാണ് ഏറ്റവും വലിയൊരു കൊഴപ്പായിട്ടും വരുന്നത്. നമ്മള് എന്തൊക്കെ ചെയ്താലും- ആഹ് നമ്മളെന്തൊക്കെ ചെയ്താലും നമ്മള് പൊറത്ത്ന്നൊക്കെ കഴിക്കുമ്പഴ ത്തേക്ക് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല.
ഇല്ല ആരും നോക്കുന്നതും ഇല്ല.
ഇല്ല നമ്മള് പക്ഷെ - പക്ഷെ നമ്മള് വീട്ടിലൊക്കെയാണെങ്കി നമ്മള് നല്ല വൃത്തിയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്.
അതെ
ആഹ് എന്നാ പക്ഷെ വീട്ട് വേറെ ആരും ഇല്ല നമ്മള് വീട്ടുകാർ തന്നെ ഉള്ളെ ങ്കിലും നമ്മള് നല്ല വൃത്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്നത്.
അതെ അതെ പക്ഷെ എപ്പഴും നമ്മള് വീട്ടിൽ നിന്നല്ലല്ലോ ഭക്ഷണം കഴിയുന്നേ ഏതെങ്കിലും ഒരെണ്ണം- പുറത്ത് നിന്ന് കഴിച്ചാലും മതി അതിലായിരിക്കും ചെലപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്.
വരുന്നേ വരുന്നേ അത് നമുക്ക് എപ്പഴാ വരുന്നേന്ന് അറിയാൻ പറ്റത്തില്ല. ആഹ് പിന്നെ അതേപോല നമുക്ക് ഈ അലർജികളും ചെല ഭക്ഷണം കഴിക്കുമ്പോൾ അലർജികളെ
അതെ തീർച്ചയായും ഇപ്പം എല്ലാവർക്കും ഒന്നും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല.
പറ്റത്തില്ല അതെ
എനിക്ക് തൊന്നുന്നു ഇപ്പഴത്തെ ഒരു ജീവിത ക്ര ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു- ഡെയിലി റൊട്ടീൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ ശൈലികളും- മാറുന്നു അതായിരിക്കാം ഇപ്പം- എല്ലാവർക്കും എല്ലാ ശരീരത്തിനും എല്ലാ ഭക്ഷണവും പിടിക്കുന്നില്ല.
പിടിക്കുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പണ്ടത്തെ കാലത്ത് ആളുകൾ ഇതൊന്നും നോക്കാതെ ആഹാരം കഴിച്ചോണ്ടിരുന്നത്. അവർക്കൊന്നും എന്നാ വേറെ എല്ലാം കഴിക്കാം അവർക്കൊന്നും വേറെ ഒരു കൊഴപ്പങ്ങളും ഇല്ലായിരുന്നതാനും.
ഇല്ല അപ്പഴൊന്നും ഇങ്ങനെ അലർജികളുയില്ല ഒണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം
പത്ത് ശതമാനം അതും വളരെ ചുരുക്കം ആളുകൾക്കൊക്കെ ആയിരിക്കും അലർജി എന്നാ ആളുകളൊക്കെ എല്ലാ എല്ലാ ആഹാരവും കഴിക്കുന്നു ആ ആഹാരങ്ങളൊക്കെ തന്നെ നമ്മള് ഇപ്പഴും കഴിക്കുന്നത്.
ആ പക്ഷെ നമ്മുടെ ജീവിത ശൈലി മാറി അതാണ് ഒരു ആ പണ്ടുള്ളവര്- പണ്ടുള്ളവര് ജീവിച്ച പോലെ അല്ല ഇപ്പം ജീവിക്ക-
അല്ല അല്ല നമുക്ക് ഒന്നാമത്തെ കാര്യം വ്യായാമില്ല പിന്നെ ഒന്നാമത്തെ- ത്തെ കാര്യം പൊറത്ത ഭക്ഷണത്തിന് രുചിയും കൂടുതല
രുചി കൂടാ കൂട്ടാൻ വേണ്ടിട്ട് അവര് ഓരോന്നും ഇടുന്നുണ്ട് ഭക്ഷണം ആഹ് ഭക്ഷണത്തിൽ ഓരോന്നും ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തില് നമുക്ക് കേടാക്കുകയും- അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാതെ വരികയും അത് നമുക്ക് അലർജി ഉണ്ടാക്കുകയും ചെയ്യുന്നു
ചെയ്യുന്നു ആ അതെ അതെ ഇത് കൊഴപ്പം എന്തുവാന്ന് വെച്ചാല് നമുക്കറിയത്തില്ല നമ്മുക്ക് അലർജി ഏതൊക്കെയാ ഉള്ളേന്ന്
അതെ അതെ
ആ നമ്മളങ്ങ് കഴിക്കുകയും എ ടുക്കുകയൊക്കെ അങ്ങ് ചെയ്യുകയും ചെയ്യും
അതാ അപ്പ ഭയങ്കര ബുദ്ധിമുട്ടാ അതൊക്കെ
ആ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിട്ട് വരുന്നു പിന്നെ ഒന്ന് ഓ - മത്തെ കാര്യം നമ്മള് ഈ കഴിക്കുന്ന ആഹാരങ്ങൾ വരുന്ന എവിടുന്നാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ
എന്താ ഇപ്പ ആരും കൃഷിയോട്-
കൃഷി ചെയ്യുന്നില്ല, ആ പച്ചക്കറി ആയാലും പഴവർഗങ്ങളായാലും എവ്ടുന്നാ വെരുന്നേ എങ്ങനാ കൃഷി ചെയ്യുന്നേതിനാത്ത് എന്തൊക്കെയെ ചേർ ത്തേക്കുന്നേന്ന് പോലും നമുക്കറിയത്തില്ല.
അതെ പച്ചക്കറികള്പോലും നമുക്ക് വിശ്വസിച്ച്
വിശ്വസിച്ച ഇല്ല ഇല്ല എലവർഗ്ഗങ്ങളായി കോട്ടൽ കൂടുതൽ എലവർഗ്ഗങ്ങൾലാ ഈ വെഷൊക്കെ തളിക്കുന്നെന്നാ നമ്മള് കേട്ടേക്ക്ന്നത്.
അതെ, എലവർഗ്ഗങ്ങള് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിയ്ക്കുവാ.
ഹാ നമ്മള് ഇത് കൂട്തല് വെളവുണ്ടാക്കാനും നാശം കുറ യ്ക്കാനും ഒക്കെ ഇവര് പലതും ചേർക്കുന്നുണ്ട്.
ആ അത് കീടനാശിനികളൊക്കെ അടിയ്ക്കുന്നത് നമ്മ ശരീരത്തിന് ഭയങ്കര ദോഷവാ
നമ്മടെ ശരീരത്തിനും ദോഷവാ നമ്മുടെ പ്രകൃതിയ്ക്കും ദോഷവായിട്ട് വെരും.
തീർച്ചയായും.
അന്നേരം ഏഹ് ഈ കീടനാശിനി എന്തൊക്കെ ചെയ്താലും എത്രൊക്കെ കഴിവ്യാലും പോവത്തുല്ല. നമ്മടെ ആഹാരത്തിന്ന് പോവത്തുല്ല മണ്ണിലൊക്കെ ആണെങ്കില് ഇതിങ്ങനെ കെടക്കെയും ചെയ്യും കാലങ്ങളോലം കെടക്കും.
അതെ, അതെ അപ്പം ശെരിയെന്നാ ഞാൻ മറ്റൊരു ദിവസം വിളിയ്ക്കാം.
ആഹ് ശെരി, ശെരി വിളിയ്ക്കാം.